ആഹ് ത്തർത്താനം
നല്ലന്നെ എന്ത വർത്താനം
നല്ല സുഖം തന്നെയാണ് മക്കളൊക്കെ ഔടെ ഫുഡൊക്കെയ്ച്ചോ
ആഹ് ഫുഡ് കഴിച്ചിട്ടില്ല മക്കള് സ്കൂള് പോയതാ
ആഹ്ഇന്ന് പ്രവേശനോത്സവെയിനു
ആഹ് ന്ന് പ്രേവേശോത്സവയ്നി
ഉം ന്താ ങ്ങള് പോയിനോ
ആഹ് ആഹ് പ്രവേശനോത്സത്തിന് രക്ഷിതാക്കൾ ഉം പോയിന് പിന്നെ പരിവാടികളൊക്കെ ണ്ടായിന്
ഏഹ്പോയി വന്നോ നേരത്തെ കഴിഞ്ഞോ
ആഹ് നേരത്തെ കഴിഞ്ഞു പത്തണി പത്തണിക്ക് തുടങ്ങി പന്ത്രണ്ടണിക്കെ ആയപ്പതും കഴിഞ്ഞിനു
ഇപ്പ രക്ഷിതാക്കളും പോണല്ലോല്ലേ പ്രവേശനോത്സവത്തിന് ഇസ്കൂള് തൊറന്ന ഞമ്മളും കൂടെ പോണല്ലോ
അന്നത്തീസം മ്മളപ്പം പോണല്ലോ
ഉം ചെറിയ മക്കളല്ലേ ഈ മടി പിടിച്ചികാണ്ട്
കൊറെ രണ്ട് മാസത്തിന് ശേഷം പോവല്ലേ അപ്പൊ പിന്നെ അതിനനുസരിച്ചായിട്ടുള്ള മടിയും കാര്യൊക്കെ ഓൽക്കുണ്ടാവും പിന്നെവന് ഫസ്റ്റ് തീസായതോണ്ടെ ഭയങ്കരഇൻടറസ്റ്റ്ണ്ട് ഞി ന്താറിയില്ലങ്ങട്ട്
ഉം എന്താ പായസൊക്കെ ഇണ്ടായിനോ
ആഹ് പായസം മുട്ടായ് തന്നൊക്കാണ്ട് പിന്നെ പിന്നെ യു കെ ജിക്കാണ് പുതിയ ടീച്ചറയിന്
ആഹ്
ഉം അടിപൊളി ടീച്ചറൊക്കെയാണ് കൊഴപ്പൊന്നുല്ല പ്പളൊന്നും ഞി എന്താ അറിലാ ഇപ്പളൊന്നും കൊഴ പ്പൊന്നുംണ്ടാവുല ഒൽക്കിഞ് ആഹ് എഴ്ത്തും വായനക്കണ് തൊടങ്ങുമ്പോളേക്കാരം
ആഹ് അതെ ഇപ്പത്തെ പ്രവേശനോത്സവം പറഞ്ഞാല് പലേ അലങ്കരിച്ചിക്കാണ്ട് അങ്ങിട്ട് എന്തോ രസ കാണാനും സ്കൂക്ക ചെന്നാല് അത് ആഹ് സ്കൂള് ഇസ്കൂള് തൊറക്ക്ണേന്റെ ഒരാഴ്ച മുന്നേ തൊടങ്ങും ടീച്ചർമാരും മാഷ്മാരുംക്കെ അയിനുള്ളൊരു ഒ രോന്ന് ചാർട്ടിലന്നെ വെട്ടിയെടുത്ത് ഓരോ പൂമ്പാറ്റായിട്ടും അങ്ങനെ ഓരോ ഫ്ലവർ ബലൂണ് അങ്ങനത്തൊക്കെ ന്നിട്ട് ആഹ് ഒരിക്കലും ഉം നല്ല രസാണ് ബാദ്യത്തെ പോലൊന്നല്ല പ്പോ
ഇപ്പം വ വ ആദ്യത്തെ വന്ന കുട്ടികള അങ്ങട്ട് കയ്യിലെടുക്കാനും വാണ്ടിയേ
ആഹ് ചെറിയ മക്കളല്ലേ ഒൽക്കിതൊക്കെ കാണുമ്പോ ഒരസ എഹ് ഒര് ഉൽസ് സാഹൊണ്ടായിക്കോട്ടെ എന്ന് വിചാരി
പിന്നിം ആഹ് സ്കൂൾക്കന്നെ വീ വീ പിന്നിം പിന്നിം വരണം
ഉം ഉം ഉം ചെല സ്കൂള് പിന്നെ അങ്ങനെ ഏഹ് സം ൻ ഗിഫ്റ്റായിട്ട് അങ്ങനെ എന്താണ് കൊടാ അങ്ങനെ ക കളറ് അങ്ങൻത്തൊക്കോരോ കുട്ട്യാക്ക്ങ്ങനെ കൊടു ക്കും ചെയ്യും. അംഗൻവാടിയിലൊക്കെ അങ്ങനണ്ട് ആഹ്.
ഈ കുട്ടിയാ
ഏഹ് ബേഗൊടുത്തീനോ? ആഹ് അപ്പ ഓൽക്കതൊക്കെ കാണുമ്പൊന്ന് പോരാനും ഏഹ്
ആഹ് എൽ കെ ജി കുട്ട്യാക്കെല്ലാ കൊല്ലും പുതിയ ബാഗ്. ആയ് ശരി ആഹ്
അംഗൻവാടീല് ചെല അംഗൻവാടിയിലൊങ്ങൻ തന്നേണ്. എന്താ കൊടകളൊക്കെങ്ങനെ ഗിഫ്റ്റായിക്കണ്ട് കിട്ടും ബാഗും. ബലൂണ് അങ്ങനൊക്കെ പിന്നെ ഞമ്മള് പോയി പായസം ഇണ്ടാക്കാ ഇസ്കൂള്പോ ഇസ്‌ക്കൂള്ന്ന് പറഞ്ഞാ നമുക്കൊന്നറിയണ്ടല്ലോ നമ്മള് പായസം കുടിച്ചാ മതി പക്ഷ് ട്ടങ്ങനവാടില് നമ്മളീ കു മക്കളെ രക്ഷിതാക്കള് പൊയിക്കാണ്ട് ഓലെ ഹെൽപെയ്ത് പായസണ്ടാക്കി അങ്ങനെ ആഹ് അങ്ങനെ ഇണ്ടാക്കി. ക്കി കാണ്ട് അയ്നിളെ ഫണ്ടമ്മള് കൊടുക്കും വേണം. അതൊന്ന് ഓല്ക്കിപ്പോ ചെറ്യ പൈസെ ഇക്കരം ഒ ആഹ് ഓല്ക്ക് കിട്ടാ അതോണ്ട്പ്പ തെയീലല്ലോ പിന്നെങ്കി ആഹ് പിന്നെ ഈ പോന്ന കുട്ടിയാക്ക്ള്ളെ. ആഹ് പോണ കുട്ട്യാക്ക് ഏഹ് എന്താണ് ആഹ് അതെന്നെ സെൻ്റോഫായിട്ടും വരുന്ന കു ട്ടിയാക്ക്ങ്ങനെ പ്രവേശനോത്സവം അങ്ങനെയൊക്കായിട്ട് ഗിഫ്റ്റും.
ആഹ് ആഹ് ശരി ഏഹ് ശെ ആഹ് ഇബ ഞങ്ങക്കുഅത്തെ മുട്ടായൊടുക്കലും പിന്നെ പായസം ഒക്കെ ഇണ്ടായിനു.
ഞാനിന്ന് പൊയേ ബാഗൊക്കെ പുതിയത് വാങ്ങിയാ
ആഹ് പുതിയത് ബാഗാ ങ്ങി അതേ മാതി ബേഗ്ങ്ങ്ള് കിട്ടുണ് ആഹ് പകുതി കിട്ടി പകുതി കിട്ടാണ്ട് ഇഞ്ഞ് പകുതി പൊതിഞ്ഞീണ്ട് പിന്നെ നോ പെന്തില് കാര്യങ്ങളൊക്കെ വാണല്ലോ.
വെക്കേഷനൊക്കെ ആവുമ്പോ നമുക്ക് പൊതിഞ്ഞു വെ വെച്ചാ മതിയേനുല്ലേ വെക്കേഷനൊക്കെ കിട്ടാ
ച്ചു മുമ്പാണ് പുസ്തകം കിട്ടിയത്പ്പോ പകുതി പുസ്തകങ്ങള് യൂണിഫോം അതേ പോലെ എൽ കെ ജി ത്തുണ്ട് പിന്നെ യു കെ ജിക്ക് പ്പൊ ഇടാന ആയിട്ടില്ലാർ ഞ്ഞു
പിക്കലാണോ
പിച്ച അടുപ്പിച്ചതാണ് കെ ജി യു കെ എൽ കെ ജി തന്നെ ണ്ട് യു കെ ജിക്ക്.
പിന്നെ നമ്മക്ക് പൈസ കൊടുത്താ മതി ഇത് അടിക്കാന് അങ്ങനെ കൊണ്ട് നടക്കണ്ട. മറ്റത്റ്ഞ്ഞാല് നമക്ക് ആഹ് തന്നെ ഏൽപ്പിച്ചാ മതി പൈസ കൊടുത്താലൊ ഇത്റ് ഞ്ഞാല് നമ്മള് വ സ് പിന്നെ തെരഞ്ഞോക്കി നടക്കും മാണം പിന്നെ വേ കി ട്ടൂല്ല അടിച്ചിക്കാണ്ട്. ഞങ്ങളൊന്ന് യൂണിഫോം ഇടല് തൊട്ങ്ങീട്ടില്ല ഇപ്പൊ ഒരു മാസായില്ലേ.
ആഹ് ഇവടി അങ്ങൻ തന്നെ.
ഏഹ് യൂനിഫോം അടിച്ച് അടച്ചയ്ഞ്ഞ് ഓല് തര്ന്നില്ല ഓല് പറിണ് ഒരു മാസൊക്കെ പുടിച്ചൂന്നാ ഓല്ക്കു അതേമാതിരി കൊറെ ഉണ്ടാവു ആ
ആഹ് അതേയ്ക്കാരം.
ഈ ഒരു മാസം വരെ ഇങ്ങ് ഇങ്ങനെ യൂണിഫോം ഇ ഇടാത് ന്ന് കാണ്ടെ. അടിച്ചാ കൊടുത്തുക്ക്ണു. ഇതെ റെഡിമെയ്‌ഡാകുമ്പോ നമക്ക് അതൊന്നു അറിയണ്ട. ആഹ് ഷോ പ്പിങ്ങാക്കെ കഴിഞ്ഞു ഇപ്പ പിന്നെ സൂപ്പർ മാർക്കറ്റ് കാണ്ട് പോയാ മ്മക്ക് ഇഷ്ടള്ള എല്ലാ അവിട്ന്നണ്ട് വാങ്ങല്ലേ.
ആഹ് ഒഒന്നു അവിടിവിടിം ത ഇതാക്കാണ്ടല്ലോ ഒക്കെ സെക്ഷൻ സെക്ഷൻ ഇണ്ടാവോ
ആ ഇണ്ടാവും അപ്പൊ പിന്നെ ഒക്കെ ഒക്കെ വാങ്ങണ്ടീന് ബാഗും ബു ക്കും യൂണിഫോമും എല്ലതും ഫസ്റ്റിങ്ങന്നന്നെ തൊട്ങ്ങണം കഴിഞ്ഞൊറി ഇപ്പൊ മൂന്നാം ക്ലാസ് ക്കായോണ്ട്. മറ്റ് നമ്മൾ ഒന്നക്ക് അങ്ങനെ വാങ്ങു രണ്ട്ക്ക് പിന്നെ അതൊക്കെ ഉപയോഗിച്ചു
ആഹ് ഇവൽക്കും അങ്ങൻ തന്നെഎൽ കെ ജി വാങ്ങിയോണ്ട് ഇഞ്ഞ്
ആഹ് ഇഞ്ഞ് യു കെ ജി കൊക്കെ യൂനിഫോം മ് ഒക്കെ മാ മാറുംല്ലേ
ഇല്ല മാറിയില്ല അ തന്നെയാണ്
അല്ല ഇ ഇഞ് ഒന്ന്ക്ക് ഞ്ഞ് യൂണി
ആഹ് ഒന്നക്ക് മാറും. ആ യൂണിഫോം മാറും
ക്കന്ന് തുടങ്ങണ്ടി വരുംല്ലേ
ആഹ് ബാഗും ഒക്കെ വാങ്ങണം. ഇത് വെള്ളക്കുപ്പി ഇക്കുറി പിന്നെ ഈ സ്കൂളിൽ നിന്ന് തന്നെ ഗിഫ്റ്റ് കിട്ടി കലാപരിപാടിക്ക് അതുകൊണ്ട് പിന്നെ അതൊക്കെ. ആഹ് സ്നാക്സും പാത്രമായാലും എല്ലതും ഉണ്ടായിന്
ആ സ്കൂളിൽ എന്താ.. എല്ലാ പരിപാടിക്കൊക്കെ പങ്കെടുക്കുവോ
ആ ഡാൻസിന് അങ്ങനെയൊക്കെന പങ്കെടുക്കും. സ്പോർട്സിലൊക്കെ പങ്കെടുക്കും. പക്ഷെ ഒന്നും കിട്ടില്ലെങ്കിലും പങ്കെടുക്കും
ആഹ്അല്ല ചില കുട്ടികൾക്ക് സ്പോർട്സിനോടൊക്കെ താല്പര്യം ഉണ്ടാവും. ചെല കുട്ടികൾക്ക്
ആഹ്
അങ്ങനെ ഇന്ന് പഠിപ്പൊക്കെ തൊടങ്ങിആ പഠിപ്പ് തുടങ്ങാനായില്ലല്ലോ. ഉം ഇന്നിപ്പോ പഠിപ്പൊന്നും തുടങ്ങിയിട്ടുണ്ടാവൂലല്ലേ ഇന്നിപ്പോ ഓല് നേരത്തെ വിടു ഏകാരം ല്ലേ. പ്രവേശന ഉത്സവായൊണ്ട്
ആ ഹ് ഇന്നിപ്പോ, ഇന്ന് ഫസ്റ്റ് ദിവസം അല്ലേ, ഇന്നിപ്പോ ഇങ്ങനെ പോകും. ഇനി ഒരാഴ്ച ങ്ങനെ ന്നെഴ് കാരം വല്ലാതെ ടുക്കൊന്നുല്ല
ആഹ് എടുക്കൊന്നുല്ല. ഇപ്പൊ കുട്ടിയാള് ഇങ്ങട്ട് റെഡി ആയി കിട്ടണം ചെറിയെ മക്കളല്ലേ റെഡി ആയി കിട്ടിയാലിനിപ്പോ ഓലക്ക് ആ അതന്നെ
രണ്ടു മാസം വെറുതെ ഇരുുന്ന എന്താണനിക്ക് ചേലായില്ലേ പുസ്തകം ഒന്നും എടുക്കാതെ ചേലായി ഇനി ഇങ്ങനെ റെഡി ആയി വരണം.
അതെ അതെ
ഉം
പ്രവേശനോത്സവം വന്നാൽ നല്ലൊരു ഇതാ നമുക്ക്. രക്ഷിതാക്കളൊക്കെ പോയി. അഹ കുട്ടി കുട്ടികളൊക്കെ അവിടെ എത്തി. വെറുതെ എന്തൊക്കെ കണ്ട് അപ്പോ ഞമ്മക്കുംങ്ങനെ രസ ഒരു രസമാണ് കുട്ടിയേക്കും തന്നെ രസമാണ് നമ്മൾ ഉണ്ടാവുപോം പിന്നെ കൊറച്ച് നേരൊക്കെ നിന്ന് നമ്മൾ പോരും വന്നാ പിന്നെ അതുപോല അവിടെ നിക്കൂലല്ലോ ആഹ ബുക്ക് ആഹ ബുക്ക് തന്നെ വെക്കേഷന് കിട്ടി
ആഹ് ശരി പൊതിടലൊ
ആഹ ആഹ് പൊതിയിടലൊക്കെ കഴിഞ്ഞു. വെക്കേഷൻ കിട്ടിയൊണ്ട് പിന്നെ വേഗം. പൊതിഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങക്ക് ഇനി മദ്രസ്സ സ്കൂള് ഒക്കെ ഒപ്പമായോണ്ട്. പിന്നെ മദ്രസ്സ ഉണ്ടാവും.
അത് ശരിയാ ആഹ രണ്ടും ഉണ്ടാവൂല്ലേ.
ആഹ രണ്ടും ഒപ്പം. ഒപ്പാണ് അപ്പൊ പിന്നെ മദ്രസ്സ ഇപ്പം തുറന്നിട്ടുള്ളു
ആഹ മദ്രസ്സ
ആഹ ഇതിന്റെ മുന്നെ. ഇങ്ങനെ ട്യൂഷനായിട്ട് വേണ്ടിയോർക്കൊക്കെ പോകാൻ ആഹ ട്യൂഷൻ ആയിട്ട് എടുക്കും. പതിനഞ്ച് ദിവസം മുന്നേ. ആഹ പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങിയ ഇപ്പം ജൂണിലേന്നയാ. ഞങ്ങക്ക് ഇ ഇപ്പൊ മറ്റോർക്ക് മദ്രസ്സ പരീക്ഷ ആവാനായി. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സ്കൂളത്തെ ഓണപരീഷന്റെ ഇതില് സ്കൂളത്ത് മദ്രസ ഒപ്പായിരിക്കും
ആഹ് അത് ശരിയാ ആഹ് ആഹ്
ഉം ചെറിയൊരു ബുദ്ധിമുട്ടേ ഇങ്ങനെ മക്കള് ഇങ്ങനെ
ഉം
ഒപ്പം
ആഹ് ഒക്ക ലെവലായിരുന്നു അതരെ വെക്കേഷൻ അല്ലേനു ഇനിപ്പോ സ്കൂൾസ് മദ്രസ ഒരേ പോലെ കൊണ്ടട്
ആഹ് കൊണ്ടടക്കാൻ കയ്യിണോ ഉം ആഹ് ആഹ് ആഹ് തന്നെ മദ്രസ ണ്ടാവും സ്കൂൾത്ത ഒണ്ടാവും അപ്പ ഒന്നേഴ് ആഹ് അത് പിന്നെ ഇതും വേണം പഠിക്കും വേണം ഒക്കെപ്പാട് പിന്നെ
ഉം ഉം
എന്തേലും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒണ്ടാവും എന്താ മയ കണ്ടോ
ആഹ് മഴപ്പോ ഇന്നും മഴ തന്നെയാണ് ഇന്ന് ഇപ്പോ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടതൊക്കെ എടുത്തക്ക പിന്നെ ഒണ ക്ക വെയിലത്തിടുക ഇതൊക്കെ തന്നെയാണ് പരിപാടി ഇന്ന്
ഇപ്പ ഇവിടെയും തന്നെ ഇതേമാതിരി ഇങ്ങനെ വെയിലില്ല ചെറിയ പ ച്ചിലങ്ങനെ എപ്പളും ഒണ്ട് നല്ല മഴയമ്മ മക്കൾക്ക് സ്കൂളട്ട് വരാനും ബുദ്ധിമുട്ട്ക്കണം മയായ വണ്ടീലാന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊറച്ച് നടക്കാണ്ടാവും നമ്മള് കൊട കൊടുത്തേക്കൂല്ല
ആഹ് ഞങ്ങത് പിന്നെ റോട്ടുമ്മേല് തന്നെ എറങ്ങു
അപ്പ പിന്നെ ങ്ങള് പോയി ആഹ് പോയി നിൽക്കൂല്ലേ ആഹ് ഇവിടന്ന് കൊറച്ചങ്ങാട്ട് ആഹ് ഇതിപ്പ ഞ്ഞം ഇപ്രാവശ്യം വന്നാല് നമ്മള് മിറ്റത്തേക്ക് വണ്ടി വരും
ആഹ് ശരിയ ആഹ് അതുകൊണ്ട് പിന്നെ സുഖാണ് മഴയൊക്കെ പെയ്യുമ്പോ
മയ പെയ്യുമ്പളും സുഖാണ് കൊയപ്പൊന്നുല്ല അങ്ങനെ വന്നാ സുഖണ് മറ്റേമ്മുക്ക് റോട്ടുമ്മെക്ക അങ്ങന ആക്കി കൊടുക്കേണ്ടി വരും ഈ മയ ആയാലും ക്കെ നമ്മള് ചെലപ്പോ വൈകുന്നേരം ചെലപ്പോ ഒന്ന് കെടക്കും ചെയ്യും അപ്പ മക്കള് വരുന്ന അങ്ങോട്ട് പെട്ടെന്ന്ണ്ട് അറിയില്ലല്ലോ, ഇപ്പം പിന്നെ ഇവിടുന്ന്- ആഹ് വന്നിറങ്ങുമ്പ, ഇനി എപ്പളാ വരിക ഇന്ന് നേരത്തെ വിടുവോ?
അല്ല ഇന്നൊരു മൂ, രണ്ട്‌- മണിയൊക്കെ- ആവുമ്പോത്തിനും വിടപറഞ്ഞന്.
ആഹ് ആഹ് മെസ്സേജിലെ? സ്കൂളില് വാട്സാപ്പ് മെസ്സേജ് അല്ലേ? ഉം ഉം ഇപ്പന്നെ എന്തു ഉണ്ടെങ്കിലും ഗ്രൂപ്പാണല്ലോ. അതുകൊണ്ട് പിന്നെ എല്ലാ- കാര്യങ്ങളും ഞമ്മൾ അറി, പക്ഷെ മക്കളോട്- കാര്യം പറയും അത് മക്കള് ചിലപ്പോ- മറക്കും മ്മളൊന്നും അറിയില്ല.
ആഹ് ആഹ് ആഹ്.
പോലെ അപ്പോ ഒന്നും ശ്രദ്ധിക്കും, ശ്രദ്ധിക്കൂല്ലാന്ന മാതിരി. ക്കണം പിന്നെ ഇപ്പ നമ്മള് ആഹ് അതെ, അതെ ഗ്രൂപ്പിലാകുമ്പ പിന്നെ എല്ലാം പറുമ്പോ നമക്ക് സമാധാനം- എല്ലാം അറിയും അങ്ങനെയാണല്ലോ?
ഉം..
വേറെന്തൊണ്ട്‌ ഫുഡ് കഴിക്കാനൊക്കെ ആയോ?
ആഹ് ഫുഡ് കക്കാന ആയി, എന്നാ വേറെ- പ്രത്യേകിച്ചൊന്നുമില്ലാലോ?
ആഹ് ഇല്ല എന്ന ആയിക്കോട്ടെ ട്ടോ. ആഹ്.. ഓക്കെ ഓക്കെ.